ഹലോ
ആഹ് ഹലോ പറഞ്ഞതി-
കേൾക്കുന്നുണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്.
ആഹ് എന്തൊക്കെയുണ്ടവിടെ വിശേഷം.
ഓ ഓ ദേ ഊണ് ഒക്കെ ആയി വരുന്നു കൊച്ചു പഠിക്കുവാരുന്നു ഉം
ഉം.
പിന്നെ ആഹ് ഒരാള്. ആറ ആറിൽ ആറില് പഠിക്കുന്നു.
പെൺകുട്ടിയാ?
എന്തോ പെൺകുട്ടി.
ആഹ് എനിക്കൊരു ആള് ആൺകുട്ടിയാ മൂന്നാം ക്ലാസ്സില്.
മൂന്നിലൊ ഉം ഉം.
ഉം ഉം ഇന്നെന്താർന്നു സ്പെഷ്യല്.
ഇന്ന് സ്പെഷ്യല് എന്ന ബീഫ് ഉണ്ടായിരുന്ന്. പിന്നെ ചെമ്മീൻ ചെമ്മീൻ തീയല്-
ചെമ്മീനോക്കെ അവിടെ വാങ്ങാൻ കിട്ടോ അടുത്ത്-
ആഹ് ഇവിടെ മീൻ കൊണ്ട് മീൻകാര് വരുവേ അപ്പം അങ്ങനെ വാങ്ങിക്കും. നന്നൂറ് രൂപ വെല. എന്തോ ഞങ്ങള് വ വറുത്തരച്ച് തീയല് വെക്കും.
ആഹ്.
എങ്ങനാവെക്ക്ന്നെ
ഞങ്ങള് തേങ്ങാകൊക് ഞാനങ്ങനെ ഞങ്ങടിവ്ടൊന്നും കിട്ടല്ല്ല വീട്ടില് അമ്മ വെക്ക്വാർന്ന് തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട്
ആഹ് ഞങ്ങളുങ്ങനെ വെക്കും മസാലയൊക്കെ ചേർത്ത്
ആഹ് ആഹ് മസാലക്കെ ചേർത്ത്ട്ട് ഉം അമ്മ അങ്ങനെ വെക്ക്ന്നെ ഭയങ്കര്ഷ്ടവാണ്
ആഹ് ഞങ്ങളും അങ്ങനെ വെക്കും പിന്നെ ഇന്നിപ്പം ഏഹ് ഗസ്സ് റ്റ്‌ക്കെണ്ടായ്ര്ന്ന് വിര്ന്ത്കാര് അപ്പ അവര് ഒള്ളാര്ന്നാർണം പിന്നെ അത് വറത്തരച്ച് ഞങ്ങള് തീയല് പോലെ വെച്ച്
ആഹ് ആഹ് കസിൻസാ വന്നത്
ആഹ് ചേച്ചിയാ ചേച്ചിം ഹസ് അവര് ഫാമിലി ആഹ് അട്ത്തല്ല ഇച്ചിരി ദൂരെയാ കെട്ടിച്ചേക്കുന്നേ അപ്പഅവര് എന്നാ ഉം എന്റെ ഹസ്ബന്റ് ഉം ഗൾഫിലാര്ന്ന് അപ്പം പുള്ളിക്കാരൻ വന്നിട്ടൊണ്ട് അന്നേരം അവര് പിള്ളേർക്ക് അവധിയല്ലാരുന്നോ അയ്നിന്നലെ അവര് വന്നതാ അപ്പം ഉം അത് കാരണം ഇന്ന് ഓര് വൈട്ട് പോയി
ആഹ് ആഹ്
അങ്ങനെ പിള്ളേരെല്ലാം കളീം ബഹളോം എല്ലാവാരുന്ന്
ആഹ് ചേച്ചിക്ക്
ചേശ്ശിക്ക് മൂന്ന് പിള്ള മൂന്ന് പിള്ളേര്ള്ളത്
ആഹ് അപ്പൊ ഒറ്റക്കിരിക്കുന്നവർക്ക് സന്തോഷാണ് ഇവനും അങ്ങനാണ് വീട്ടി പോയ ഭയങ്കര സന്തോഷം ചേച്ചിടെ പിള്ളേര്ണ്ട് വീട്ടില്
ആഹ് ആഹ്
സ്കൂൾ അടച്ചപ്പോ അവിടെ പോയ്രുന്നു പത്ത് ദിവസം അവിടെ നിന്നു അങ്ങനെ
അയ്ശെരി എന്താ എന്താ മോൻ ആഹ് മ് മോൻ്റെ മൂന്നി പഠിക്കുന്നല്ലേ സി ബി എസ് ഇ ആണോ
ആഹ് സി ബി എസ്യാ
ആഹ് ആഹ് ആഹ് അടുത്ത് സ്കൂളൊക്കെണ്ടോ അപ്പം
കൊറച്ച് പോണം വണ്ടി വരും സ്കൂളിന്ന് ജീപ്പ്
ആഹ് ഹാ ഹാ ഉം അത് സ്കൂളിന്റെ സ്കൂളിന്റെയാണോ ജീപ്പതോ ആഹ് അത്ശെരി ശെരി
ആഹ്
പിന്നെ ചൂണക്കെയായോ എന്നാ ഒണ്ടാക്കീന്ന് കറിയക്കെ
ഇന്ന് കടച്ചക്ക കറി വെച്ചു പിന്നെ മീൻ വാങ്ങി അങ്ങനൊക്കെ
ആഹ് ആഹ് ആഹ്
ഉം
ഏഹ് മഴണ്ടാര്ന്നോ
ഇന്ന് മഴയില്ലാരുന്നു
ആഹ് ഞങ്ങക്കും ഇല്ലാരുന്നു പക്ഷെ എടക്ക് ഒരു മൂന്ന് മണിയൊ ക്ക്യായപ്പൊ ഒരു വല്യാ കാറൊക്കെ വെച്ച് ഒന്ന് ചാറിപ്പോയ് വെയ്ലും മഴേം കൂടെ
ആഹ് ഇവിടെ മഴ പെയ്തു രാവിലെ ചെറുതായിട്ട്
ഉം ഉം ഉം
ആഹ്
പിന്നെ ഇടെ എല്ലാം മഴയായിരുന്നു
ആഹ് ആഹ് ഇവിടെ
ഇനി നാളെ എങ്ങനാന്നറിയത്തില്ല സ്കൂളിൽ പോകുമ്പോം
ആഹ് സ്കൂൾ ബസ്സാ പോവാ.
അല്ല ഞാൻ വണ്ടിൽ കൊണ്ടു വിടും റ്റുവീല് ണ്ട് സ്കൂട്ടർല് കൊണ്ട് വിടും. അതെ കൊണ്ടു വിടും സ്കൂൾ ബസ് വരും ഞാൻ ഇപ്പ ന വീ ഉളത് കൊണ്ട് കൊണ്ടന്ന്‌ വിട്ടേകും പിന്നപ്പ. ഇതണ്ട ഉള്ളത് കൊണ്ട് പുളര് രണ്ടു നേരം.
എന്തോ.
ഇപ്പം ഹസ്ബൻഡ വീട്ടിലള്ളത് കൊണ്ട്. പുള്ളിക്കാരൻ കൊണ്ടു വിടും ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടു വിടും.
ആഹ് ആഹ്
സ്കൂൾ ബസുണ്ട് നമ്മുടെ ഇവിടെ. കൂടൊക്കെ ഉണ്ട് പക്ഷെ ഉം
ആഹ്
വേറെ കൊച്ചറങ്ങിയോ അതാ.
ഭക്ഷണം കൈയിച്ചോ.
ഇല്ല കഴിച്ചില്ല ഞാനിത് കൊച്ചിന്റെ അടുത്ത് പഠിപ്പിക്കയിരുന്നു അന്നേരം. കറി എന്ന ഒന്ന് ചൂടാക്കിയക്കാ നിങ്ങട്ട് ഇങ്ങോട്ട് പോന്നതാ.
ആഹ് ഭക്ഷ്ണം കഴിചാൻ ലേറ്റാവോ.
ആഹ് ഞങ്ങള് ഇച്ചിരി താമസികും ഇന്നയിപ്പം അവള് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നണ്ട് കളിയും. ആയതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ചെയ്യാനുണ്ട് അവർക്ക് സ്കൂളിലേക്ക് ഒരു ഇത്. നമ്മടെ വീട് വീടും സ്കൂ സ്കൂളിലേക്ക് പോകുന്നിടത് ഇത് വരയ്ക്കണം നമ്മുടെ മാപ്പ് വരചോണ്ട് ചെല്ലണം. വീട്ടന്ന് സ്കൂള് വരെയ ഉുള്ള അപ്പൊ അത്. ആഹ ഹോംവർക്ക് കൊടുക്കുന്നു അപ്പൊ അതൊക്കെ ചെയ്യണമായിരുന്നു അതൊക്കെ ചെയ്ത്. കഴിഞ്ഞ് ഇങ്ങോട് ഞാൻ ഇങ്ങോട്ട് പോന്ന് അന്നൊ കറി ചൂടാക്കാം എന്നും പറ ആഹ് അവിടെന്ന് കളർടിക്കുന്നു ഇപ്പൊ അതിനൊക്കെ. ആഹ് ഔട്ട്ലൈനക്കെ കൊടുക്കുന്നണ്ട്. ഉം പിന്നെ വേറെന്നാണ്ട് കൊച് രാവിലെ. പപ്പം പോ സ്കൂളി.
എട്ടൈകാലകുമ്പോത്തേക്കും പോവും എട്ടേകാല്.
ആഹ് ആഹ് ആഹ്. പിന്നെ പിന്നെ ഫ്രീ ആണോ.
ആഹ്
ഉം ഉം ആഹ് ആഹ്.
ഉം ജോലി വേറെ എന്തേലും ചെയ്യുന്നുണ്ടോഇപ്പൊ.
ഞാന് ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടെ വൈകിട്ട്. ട്യൂഷൻ പിള്ളേര് വെരും അങ്ങനെ. വല്ലോണ്ടോ ജോലി വലോ ഉണ്ടോ.
ഇല്ല.
ഇല്ലല്ല ഉം.
ഉം.
പിന്നെ ട്യൂഷന് പിള്ളേരു ഉള്ളത് കൊണ്ട് വൈകിട്ട് അങ്ങനെ. രണ്ട് മണിക്കൂറ് പിള്ളേരുടെ കൂടെ ഇണ്ടാവും.
ആഹ്
വേറെന്ന കൊ ഉച്ചഛെന് ചോറൊക്കെ ആണോ കൊണ്ടോണ് സ്കൂളിൽ.
ആഹ് ചോറ് കൊണ്ടോവും പലഹാരം ഒന്നും കൊണ്ടോവും പലഹാരം കൊണ്ടോ വത്തില്ല ചോറ്
ഉം ചോറ് കൊണ്ടോവും അല്ലേ.
ഉം ഉം ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അച്ചാറാണെ
ഹെ ഹെ
ഉം.
ചോറ് കഴിക്കാൻ മടിയാല്ലേ എല്ലാരുടെയും ഇതാതാ ചോറ് കഴിക്കാൻ മടിയ എല്ലാർക്കും
ഹ ആഹ്
പിന്നെ വേറെന്നാ ഉണ്ട് ഊണൊക്കെ ഊണായോ?
ആം ആയി
ആഹ്ആഹ് ആഹ് സ്കൂള് അടുത്താണോ അതോ ഒത്തിരി ദൂരുണ്ടോ കുറച്ച് ദൂരംണ്ട് ഉം.
ഉം.
പിന്നെ കറങ്ങാനൊക്കെ പോവ കൊച്ചു ആയിട്ട്.
ഇടക്കൊക്കെ വല്ലപ്പോഴും
പോവു അല്ലേ കൊച്ചിന് ഇഷ്ട ആയിരിക്കുല്ല
ആഹ് ഒറ്റക്ക് ആയത് കൊണ്ട്ങ്ങെനെ പോകുന്നൊക്കെ ഭയങ്കര ഇഷ്ട
ഉം ഹും സിനിമക്കൊക്കെ പോവോ
ചിലപ്പോഴൊക്കെ ഇങ്ങനെ വാഴ ടു അങ്ങനത്തൊക്കെ കാണാൻ പോയിരുന്നു.
കാണാൻ പോയില്ല ഉം ഞങ്ങളും കഴിഞ്ഞ ദിവസം ദൃശ്യം ത്രീ കാണാൻ പോയായിരുന്നു
ഉം എങ്ങനുണ്ട്
ആ കുഴപ്പില്ല കൊച്ച് അവള് ബഹളം വെച്ച് ഇതവണ ആഹ് അവധിക്ക് എന്നന്നെ ഒന്നിനും അവിടെ ഒന്നും കൊണ്ട്പോയില്ലെന്നും പറഞ്ഞു അങ്ങനെ കാണാൻ പോയത
ആഹ് എന്ത്ഞ്ഞാ?
വഴക്കിടുവ കൊച്ച്
ഇല്ല എന്താ ചേട്ടായി ഇപ്പ കഴിയും ആഹ്
വഴക്കൊക്കെ ഉണ്ടാക്കുവോന്ന്
ചേടക്കൊക്കെ ഓരോ വാശിയും പിടിച്ചോണ്ട്
ആ ഹ്പഠിക്കാൻ കഴിയില്ലെന്ന് ഓള് പറോ
പഠിക്കാൻ സ്കൂ ക്ലാസ്സിൽ നിന്നൊക്കെ നോക്കി വരും പിന്നെ ഭയങ്കര മടിയ
ആണോ.
ഉം കളിക്ക് സൈക്കൾ ചവിട്ട് അങ്ങനൊക്കെ അതുകൊണ്ടൊക്കെ നടക്കും
തന്നെ ചവിട്ടുവോ അതോ
ആഹ് തന്നെ ചവിട്ടും
ഉം
സൈക്കിളൊക്കെ സ്പീഡ് ചവിട്ടും ഇപ്പൊ പുതിയത് വേണെന്നും പറഞ്ഞിട്ടാ
ആഹ് ഹ ഹ ഹ
മറ്റേതിന്റെ വലിപ്പം കുറഞ്ഞു ഇപ്പൊ ചെറുതായി അവൻ വലുതായി ഇപ്പ സൈകിള് ചെറുതായി
സൈക്കിൾ ചെറുതായി
അപ്പൊ ഈ എല്ലാരെയും പോലെ വലുത് വേണമെന്നും പറഞ്ഞിട്ടാ
ആഹ് വലിയ പിള്ളേരുടൊക്കെ കാണുമ്പോഴേ
ആഹ്അങ്ങനെ പള്ളിയിലോട്ടൊക്കെ വരുമ്പോ എല്ലാരും വലിയ സൈക്കിളിലൊക്കെ വരുമ്പോ അവന് മാത്രം കുഞ്ഞു സൈക്കിള അപ്പൊ അവന് കൊണ്ടുപോവാൻ മടി
ആഹ്
അവനപ്പൊ പുതിയത് കിട്ടിയിട്ടേ കൊണ്ടോവൊള്ളു.
കൊണ്ടോവൊള്ള് ഉം ഉം ഹ് ഉം പള്ളീൽ തന്നെ ച്ചവോ പോ ചവിട്ടി പോവോ ഇല്ലായിരിക്കു ല്ല?
ഇല്ല ഞങ്ങള് ഒര് ഒരുമിച്ചാ പോവല് അപ്പ എന്റെ കൂടെ വെരും ആഹ്. ആഹ്
ഉം പിള്ളേർക്കൊക്കെ ഇപ്പ ഓരോ പിള്ളേരേ മറ്റു പിള്ളേരുടെ കാണുമ്പോ ഒടനെ അത് വേണം ഉം
ഓരോന്ന് വേണം
ഉം അപ്പം പിന്നെ എന്റത് ചെള്ള
അവൾക്ക് അങ്ങനെന്നുല്ല പിന്നെ എവിടെങ്കിലുംക്കെ പോകുമ്പോ എന്തെങ്കിലൊക്കെ സാധനം കാണുമ്പോ അത് വാങ്ങി ക്കണം എന്നുള്ള ഒര് ഇതൊക്കെയുണ്ട്. ഉം ആര്
ആശെ അങ്ങനൊക്കെ
ആഹ് കളിപ്പാട്ടം ഒക്കെ ഇപ്പൊ ഒരു ഇതുണ്ടല്ലോ ഇങ്ങനെ സ്ക്ലേന നമ്മളെരു ടാബ് പോലൊരു സാനം നമ്മളെ എഴ്തിട്ട് അത് ഡിലീറ്റെയ്യും. പോകുന്ന ക്ക അങ്ങനത്തെയക്കെ അയ്നോട് ആഹ് സ്ലൈറ്റ് പോലെ. അതിനോടക്കെ ഭയങ്കര ഹ് ആഹ് അങ്ങ് ങ്ങനൊക്കെ ഒള്ളത് അത് സ്കൂളിൽങ്ങനെ ഒണ്ടായിരുന്ന അപ്പ അവടെ വെച്ച്ങ്ങനെ പ്പ എന്നോടൊരുസം പറഞ്ഞ് അഒടെ ഇതുണ്ട് മേടിക്കണോന്നും പറഞ്ഞ്ങ്ങനെ മേടിച്ചു. അത് കഴിഞ്ഞ് ഈയിടെ ഞങ്ങള് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പെയ്ത്തേക്ക് അവടെ കണ്ടപ്പോ അവിട്ന്നും ഇത് വേണൊന്നും പറഞ്ഞോണ്ട് ബഹളം വെച്ച് പിന്നെ അത് വാങ്ങിച്ച്.
ആഹ്
ഉം അപ്പ അവധിക്ക് ഞാ പറഞ്ഞത് ന്ന് അക്ഷരങ്ങളൊക്കെ എഴുതി പഠിക്കും മറന്നു പോയേന്റെ പോകും എന്ന് പറഞ്ഞപ്പേ ഇതേല്ല എഴ്ത് തന്നത്.
ആഹ്
അങ്ങനെ
ആഹ്
വേറെന്നാ വേറെന്നാ?
ആഹ് ന്നാശെരിട്ട ഞാൻ വിളി
ആഹ് ആഹ് ശെരി ശെര് ശെ
ഉം